ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ട് ആഹ് ഇവിടെ വഴക്ക് തൊടങ്ങി സുഖം അങ്ങനെ പോകുന്നു ഉം അവര് ടി വി കണ്ടിരിക്കുമ്പോ ഭയങ്കര വയക്കാ
ആഹ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണോ
ആ വയ്ക്ക്‌ പറഞ്ഞാ അ മോനാണ് മോന് ഭയങ്കര പ്രശ്നവാ
ഹേ ഹേ
പിന്നെ
വേറെ ആരും നോക്കാനില്ലാത്തോണ്ടേ
ആഹ് അവര് മോന് അങ്ങനെയല്ല മോന് ടി വി കാണുമ്പയ് ഭയങ്കര പ്രശ്നവാ ഒന്ന് എങ്കിൽ ഒരു ഒരു ചെയറുണ്ട് ഹേ അവിടെ വേറെ ടേബിളും വേറെ ബെഞ്ചും എല്ലതും ഉണ്ട് പക്ഷേ ഒരു ചാരി ഇരിക്ക്‌ണ ഒരു ചെയറുണ്ട് അപ്പോ ആ ചേയറ് ഒന്നേ ഒള്ളൂ അതിമേൽ ആര് ഇരിക്കും ഓരോ ദിവസം അങ്ങനെയൊക്കെ റൊട്ടേഷനാ പിന്നെ ആഹ് ആഹ് ഇന്ന് എന്റെ ദിവസാണ് ഇന്ന് നിന്റെ ദിവസയിരുന്നു ഇന്നലെ പകുതി വരെ നീയാ കണ്ടത് അങ്ങനെ അവര് അത് കച്ചറ കൂടിയിരിക്കും എന്നിട്ട് ടി വി ഇ ഇടൊന്നുല്ല
അവിടെ വീട്ടിലും ഇതുപോലൊക്കെ തന്നാ കുട്ടികള എല്ലാരും ചേച്ചിയുടെ കുട്ടികളും ഒക്കെ ഉണ്ട് രൻ രണ്ടു പേരും ഭയങ്കര എപ്പോഴും അടിപിടിച്ച് ഇങ്ങനെയിരിക്കും സാധനങ്ങൾ എടുക്കുന്നതിനും വഴക്ക്
ആഹ് ഇവര് അങ്ങനെ വയക്ക് ഉണ്ടാക്കാറില്ല പക്ഷേ ഈ ടി വി കാണുന്ന സമയത്ത് എപ്പഴും മോന് ഭയങ്കര വയക്കാ മോനാണ് പ്രശ്നം അവന് ചെറുതാവകുമ്പോ നമ്മളും ഒന്ന് നമ്മള് ചെറിയ മക്കൾക്ക് കൊറച്ചും കൂടെ ഒരു ഇത് കൊടുക്കോലോ
അതെ അതെ
ഉം അവന് ഇഞ്ഞ് തെറ്റ് ചെയ്യ്ണ അവനന്നെ ആയിരിക്കും അവന്
ആഹ്.
അങ്ങനെ ഇത് കൊടുക്കുമ്പോയ് അവന് പിന്നെ കൂടുതല് മോ മാ പ്പ് പെൺകുട്ടികളാകുമ്പോ നമ്മള് അച്ഛന്മാരോടും ആൺകുട്ടികളാകുമ്പോം അമ്മമാരോട് ആണ് അറ്റാച്ച്മെന്റ് അങ്ങനെ പറയലില്ലേ. ആഹ് ഇവടെ അതെ അങ്ങനെ തന്നെയാ, അപ്പൊ ഇവന് എ- അപ്പഴ് ഇന്നോട് അറ്റാച്ച്ഡ് അപ്പം ഞാനും അറ്റാച്ച്ഡ് ആയോണ്ട് ഞാനും അവന് ചെറുതല്ലേന്ന് വിജാരിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പക്ഷെ അവള് വേം പെട്ടെന്ന് സമ്മതിച്ച് സമ്മതിച്ചു തരും.
ആഹ്.
അങ്ങനെയാ ആകുമ്പോ അങ്ങനെ പി
ഇനിപ്പൊ രാവിലെ എന്താണ് ഉണ്ടാക്കണേ?
എങ്ങനെ?
രാവിലെ ഇനി എന്തായിരിക്കും ഫുഡ്?
രാവിലെ ഇനി ദോശയായിരിക്കും ഉം ദോശയായിരിക്കും. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇ ഇന്ന് കറി വെച്ചിര്ന്ന ഗ്രീൻ പീസ് ഇല്ലേ.
ആഹ് ഹാ ഹാ.
അതായിരുന്നു കറി വെച്ചിരുന്നേ അപ്പൊ പുട്ട് ആയിരുന്നു അ രാവിലെ മക്കള് പഞ്ചസാരിം കൂട്ടിയാ കഴിച്ച് പോയേ പു പിന്നെ ഞാനും ഞാനാ തനിയെ ഇൻക്ക് കറി ഒഴിക്ണ ഇഷ്ട്ട അല്ല അപ്പൊ ഞാനും ത തനിയെ കഴിച്ചേ, അപ്പൊ ഹസ്ബൻഡ് മാത്രേ കൊർച് കറി എടുത്തിട്ടോള്ളൂ അപ്പൊ ഞാ അത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽക്ക് വെച്ചു ഇപ്പൊ നാളെ നാളെ ഇപ്പോ ഇനി അ അത് വെറുതെ കളയണ്ടല്ലോ.
അതെ അതെ.
ആഹ്, ദോശയൊക്കെ ആവുമ്പോ അത് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ട്ടാണ് മസാല കറി പോലെ ണ്ടാക്കുമ്പോ.
ആഹ് ആ മസാലക്കറി പോലെയാണ്.
അപ്പോ ഞാൻ വിചാരിച്ചു ഇനി നാളെ അത് അത് ഞാൻ വേഗം ഫ്രിഡ്ജ്ക്ക് വെച്ചിട്ട് ഇനി നാളെ അത് രാവിലെ എടുത്ത്
ചൂടാക്കിയിട്ട് ദോശ അവര് പറഞ്ഞു നാളെ സ്കൂളിക്ക് ദോശ മതീന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു.
ഉം ഉ
അവടെ ന്താ ഒരു സൗണ്ട് റോഡിൻ്റെ സൈഡാണോ?
ആഹ് അല്ല ടിവീടെ സൗണ്ടാണ് ഞാന് ഉള്ളിലോട്ട് കേറി വന്നാണേ, എന്റെ ഒരു സ്ഥാപനം ഉം
അയ് ശരി പിന്നെ അ അ നേരത്തെ പ അടുക്കള തോട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്ന്ന് പറഞ്ഞിരുന്നില്ലേ എന്തൊക്കെയുണ്ട് കൃഷി?
കൃഷി യ്യേല്
കൃഷീ ആ പയറ് ആ പയറ് പയറ്ണ്ട്. ആഹ് പിന്നെ ചെടികള് കൊറച്ചുണ്ട്, ആ പടവലം ഉണ്ട് വഴുതന ഉണ്ട്. അയന്നെ തക്കാളി ഉണ്ട് പക്ഷെ അതിലൊന്നും ഉണ്ടായിട്ടില്ല.
വീട്ടില് ഏകദേശം എന്താ പറയാ വീട്ട്ക്ക് ആവശ്യള്ളതൊക്കണ്ട്.
ആഹ് ആ ആ ആ ആ അതപ്പാ ആര് നോക്ന്നത്?
ആഹ് അയ് ശരിയാ. എന്ന എന്നാലും എന്താ പറയാ നമുക്ക് ഒരു കായ യാണെങ്കിലും ഒരു മര ത്തില് അമുക്ക് അമ്മളെ വീട്ടില്ണ്ടായി കാ കാ ഉണ്ടായി കാണുന്നതേയ് കാണുമ്പോ ഭയങ്കര സന്തോഷാണല്ലോ.
അതെ അതെ.
ഇൻക്കും അതെ പക്ഷേ ഞാൻ വിചാരിക്കും ഞാനിപ്പോ കൊറേ വിത്തൊക്കെ വാങ്ങി വച്ചിരുന്ന്. അപ്പൊ ആ വിത്തൊക്കെ പിന്നെ ഞാൻ പ്രെഗ്നന്റ് ആയി അപ്പൊ പിന്നെ ഞാന അതൊന്നും അവിടെ എടുത് വെച്ചു അപ്പോ ഹസ്ബൻന്റ് ഇപ്പോ അടുത്തതൊക്കെ കുഴിച്ചിട്ടപ്പം കൊറച്ച് ടൈമെടുത്തില്ലേ അതുകൊണ്ടായിരിക്കും വിത്തിനൊന്നും ഒരു രുഷാറില്ല
ആ ഹാ ഈ മഴ സമയം ആവുമ്പോ നട്ടാല് ഒന്നും ഉണ്ടാവൂല്ല
ആ അതെ ചോളം ചീര ഒക്കെ നട്ടിട്ടുണ്ട് എന്നാ നമ്മള് എന്താ പറയാ ഒന്നും നമ്മള് ണ്ടാക്കാതെ താനെ മൊളച്ചൊരു വെള്ളരിക്കണ്ടവടെ അതില് നല്ല കായകളുണ്ടാവലുണ്ട് അതെനിക്ക് വല്ല്യ ഇഷ്ട്ടൂല്ല വെള്ളരിക്ക
ആ വെള്ളരിക്ക അത് മേളി പടന്ന് കേറൂന്നാണോ താഴെ അടിയിലിങ്ങനെ ചെയുന്നാണോ വെള്ളരിക്ക ഓ വെള്ളരിക്ക ആ ആ ഞാന് കൊറെേ ഇവിടെ വെച്ചിട്ട് ഒന്നും ഒണ്ടാവണില്ല
ഓ അയ് ശരി പിന്നെ ഇവിടെ ത്താനം ഓ ഒരു പ്രാവശ്യം വേസ്റ്റ് നമ്മള് വേസ്റ്റിങ്ങനെ കൊണ്ടു പോയി തട് ഒയിവാക്കൂലേ അവിടെ അതേപോലെ മൊളച്ചു പിന്നെ ആ അത് ത് ഒരു ഇരുപത് ഇരുപത്തിനാല് കായ്കളൊക്കെണ്ടായിട്ടുണ്ടാവും നല്ലോണം കായികളുണ്ടായി പിന്നെ അതുപോലെ ഇപ്പൊ ഒന്ന് അത് ഇന്റർലോക്കിന്റെ എടയിലല് ഇപ് ത്ത് മൊളച്ചത് ഏ ഹെന്നെ ട്ട് പിന്നെ ഞാനത് തോരു അപ്പുറത്തെ പറമ്പിലോട്ട് അത് തിന്റൊരു സൈഡിലായിരുന്നു അപ്പൊ അത് ഞമ് അങ്ങോട്ട് വള്ളി അങ്ങോട്ട് കയറ്റി വിട്ടു
ആ ആ
അതിലുപ്പൊ നാലഞ്ച് കായ് ണ്ടായി
ഒണ്ടായി ആ അതെന്തെട്ക്കും അത് പച്ചക്ക് തിന്നാ നല്ലതാ അത് പിന്നെ കീടനാശിനി ഇല്ലാത്തല്ലേ മൂക്കാതെ തിന്നാൻ നല്ല ടേസ്റ്റാണത് അത് തിന്നോ പ്പൊ ഈ സമയത്തും നല്ലതാ തിന്നാൻ
ആ മൂക്കാതെ ഞാനത് ശ്രദ്ധിക്കാറില്ല അപ്പൊ ഞാനത് കാണൂല പിന്നെ ഹസ്ബന്റ് ചോയ്ക്കത് കൊണ്ട് വരും അപ്പൊ ഞാൻ പിന്നെ ഒന്നെങ്കി അയൽവക്കത്തിൽ ആർക്കേലും കൊടുക്കും അല്ലെങ്കി തറവാട്ടില് കൊടുക്കും പിന്നെ ഞാൻ പെരുന്നാള് കഴിഞ്ഞ് വന്നപ്പോക്ക് ഒന്ന് അത്യാവശ്യം നല്ലോണ്ണം മൂത്തു പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ത റാവുണ്ട് ഹസ്ബന്റിന് അങ്ങൻതൊക്കോരോ ഭ്രാന്ത്ണ്ട് അപ്പോം ആള് അയെന്താ പറയാ ആ ആ താറാവ് താവിന് വെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ
ആ ആ ആ
അതിലാവുമ്പോ എന്തും കഴിച്ചോളൊല്ലോ
ആ ആ അത് കഴിച്ചോളൂ അല്ലേ?
ഉം ഉം അവര് മൊത്തം കഴിക്കും നമ്മള് ചെടിയൊക്കെ കുയിച്ചിട്ടിട്ടൊന്നു ഒരു കാര്യോല്ല അവ
അത്ങ്ങള് തിന്നൊ അത് ആ അതിന്റെ എലയൊക്കെ കൊത്തി തിന്നോളോ
മൊത്തം തിന്നും അപ്പൊ മണി പ്ലാന്റൊക്കെ ഞാന് മതിലിലൂടെക്കെ നല്ല സ് സ്പ്രെടൊക്കെ നമ്മള് നമുക്ക് ഭയ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഗാർഡനിങ് അവ് അതേപോലെ ബഫലോഗ്രാസൊ ക്കെ ഞാന് സ്ക്വയർ ഫീറ്റ് മുറിച്ചൊക്കെ കൊണ്ടുവന്ന് ഞാനൊക്കെ നല്ല സെറ്റ് റ്റാക്കി വെച്ച് പിന്നെ ആ താറാവ് കൊണ്ടുവന്ന് പിറ്റേ ദിവസം മുറ്റം മുറ്റം പോലെ ആക്കി തന്നു
ഉം അത് ഭയങ്കര ഇതാണല്ലോ
ആ മൊ മൊത്തം താറാവ് വെ കഴിക്കും ഒരു എല പോലും അഞ്ചേണ്ണോണ്ട്
അഞ്ചേണ്ണോണ്ട് ആ ആ
ഉം മുട്ടയൊക്കെ ഇടും പക്ഷെ ഇവിടെ ഞാൻ മുട്ട കഴിക്കാറില്ല എനിക്കെന്തോ
കു വാപ്പാ
അ അതിനാരും നോക്കണ്ട രാവിലെ വിടുക രാത്രി കൂട്ട് കയറ്റ അത് ഹസ്ബന്റ് നോക്കും
നോക്കിക്കോളൂ അല്ലേ ആ
ഉം
ശല്യന്നുല്ല അത്ങ്ങളെ കൊണ്ടല്ലേ
ശല്യന്നുല്ല അതെ ഇപ്പോൾ ഞങ്ങൾ ഒരു ഒരു നമ്മള് നമ്മടെ സ്ഥലത്ത് ഒരു ഭാഗത്ത് കൊറച്ച് നമ്മള് മേലത്തു പറമ്പായിട്ടാ ഇട്ടിരിക്കുന്നെ അവൽ കവുങ് ആ കവുങ്ങൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം കൊറച്ച് ഹൈറ്റിൽ കെട്ടിയിട്ട് പിന്നെ അതിന്റെ ഒരു ഒരു ഒരു പകുതി പോഷനില നമ്മള് വീട് വെച്ചത് വീടും മുറ്റവും അപ്പോ അങ്ങനെ ആവുമ്പോ നമ്മള് വേഗം ആ തൊടും ആ നമ്മള നമ്മുടെ തന്നെ പറമ്പിലോട്ട് അങ്ങട്ട് വിടും അപ്പ അവരവിടെ ആയിരിക്കും കൂടുതൽ ടൈം
ആഹ് അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങി പോത്തില്ല അല്ലേ
വെള്ള വെള്ളം ആർക്ക് വേണമായി എനിക്ക് അങ്ങനെ ഒരു ആഹ് ഒരു കാന് മുറിച്ചിട്ട് കൊറച് വലിയ കാന് മുറിച്ചിട്ട് അങ്ങനെ വെള്ളം രണ്ട് രണ്ട് ഇത്ണ്ടാവല്ലോ രണ്ട് പാട്സ് ഇണ്ടാവല്ലോ അപ്പൊ അതില് അതിലാണ് എന്താ വെള്ളം വെച്ച് കൊടുത്തെ അപ്പ പക്ഷെ ഇപ്പം മഴ പെയ്തിട്ട് അമ്മളിങ്ങനെ ഓരോ പ്ലാൻസിന്റെ ഒക്കെ ഇതില് ഇന്റർലോക്ക് വെച്ചതിന്റെ ഉള്ളിൽ ഒരു കൊളം പോലെ ആയിറ്റ് ചളികൾ അങ്ങനെ നിക്കുവല്ലോ വെള്ളം നിക്കുവല്ലോ അപ്പ അതിലൊക്കെ അത് ഈറ്റിങ്ങള് മുങ്ങിങ്ങനെ കുളി ക്കിണ്ട് ഇപ്പ മഴയായിപ്പ ഞാൻ ഇങ്ങനെ പുറത്തന്ന് ഉച്ചക്കൊക്കെങ്ങന പോയിരുന്നപ്പോ നല്ല രസണ്ട് കാണാൻ പക്ഷെ ഒരു വൃത്തികേടാണ് സത്യം പറഞ്ഞ കഴിഞ്ഞ
ആഹ് ആഹ് ആഹ് അത് മൊട്ട ഇ അത്
മൊട്ടയിടാറുണ്ട് മൊട്ടയിടാറുണ്ട് നാല് ആ പെണ്ണു ആണുവാ അത് നാലും മുട്ടയിടും
ഉം പക്ഷെ ഞാൻ കഴിക്കലൊന്നുല്ല ഇവിടെ മക്കളും അങ്ങനെ കഴിക്കലില്ല ചെലപ്പോ എപ്പോഴെങ്കിലു ഒക്കെ ഹസ്ബന്റെടുത്ത് പുഴുങ്ങും അല്ലെങ്കി ഞാൻ ചെലപ്പോള് ഉം സ്കൂളിക്കൊക്കെ മുട്ടയല് എന്തേലും ഒടച്ചിട്ടൊക്കെ ആ പൊരിച്ചൊക്കെ എടുത്തു ആ അങ്ങനെയൊക്കെ വിടും ആഹ് കഴിക്കും മോന് ഭയങ്കര മോക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പക്ഷെ ഇണ്ടാക്കാറില്ല എനിക്കിതന്തോ ഇണ്ടാക്കാൻ തന്നൊരു മടിയാ
ആഹ് ഒരു സ്മെല്ലുണ്ടയിന്
ഉണ്ടോ എനിക്കറിയില്ല ഞാനത്
ഉണ്ട് ഉണ്ട് ഉണ്ട് കോ കോഴിമുട്ടയുടെ കൂട്ടല്ല മ
ഓഹ് അത് ശരി ഞാന് ഇതൊരു സ്മെല്ല് എയ്ത് നോക്കിയില്ല അപ്പോ ആള് മോന് പറഞ്ഞു അതൊന്ന് എടുക്കണ്ട മോന് കൂട്ടിന്ന് മുട്ട എടുക്കണേന്റെ ഇഷ്ടല്ല ഓന് പറയും എന്താ പറയാ അത് അവിടെ നിന്നോട്ടെ അത് കുഞ്ഞുങ്ങള് വി രിഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ് ഇപ്പം അഞ്ചണ്ണത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല നീ പോയി ഒര് മുട്ട വിരിഞ്ഞിട്ട് അതും കൂടെ പ പറയല്ലേന്ന് പറയും അപ്പൊ ഹസ്ബന്റ് പറയും ഇവിടെ അങ്ങനത്തെ അങ്ങനത്തെ പിരാന്തൊക്കെ ഉള്ള കൊണ്ട് പിന്നെ ഇൻക് ബേറ്ററൊക്കെ ഇണ്ട്
ആഹ്
അപ്പൊ ആൾ എന്ത്യ്യും അതിലിട്ട് വിരിയിക്കട്ടെ ഞാൻ പറ ഈ വീട്ടിൽ എന്തായാലും വിരിയിക്കണ്ട
ആഹ് ഹാ
ആഹ് നമുക്ക് ബുദ്ധിമുട്ടാണേ
ആഹ്
വൃ വൃത്തിയുണ്ടാവൂലല്ലോ
ആഹ് ഓഹ് യ് അത് വൃത്തിയില്ലാത്ത ഇതാ അത ഏറ്റവും കൂടുതല്
ആഹ് ഇനിക്കാണെങ്കിൽ അത് അത്യാവശ്യം
അതുങ്ങളെ ഒരു സ്മെല്ലുണ്ട്
ആഹ് ഞാൻ പിന്നെ പൊതുവേ വീട്ടിന്ന് പുറത്തിറങ്ങാറില്ല ഞാൻ സിറ്റ് ഔട്ടിൽ പോലും പോയിരിക്കാറില്ല
ആഹ്
അതുകൊണ്ടായിരിക്കും എനിക്ക് നമ്മളത് അറിയണില്ല പക്ഷെ എന്നാലും എനിക്ക്ഷ ഇല്ല വീട് വൃത്തികേടാവും പിന്നെ ഒക്കെ ആയിട്ട് കാഷ ട്ടിച്ച് ഒക്കെ വെക്കും അപ്പൊ എനിക്കത്ഷ്ടല്ല ഈ നമ്മള് ഇന്റർലോക്കക്കെ ചെയ്ത മുറ്റാകുമ്പോൾ പ്രത്യേകിച്ച് അതിങ്ങനെ വൃത്തികേടായി കിടക്കും അല്ലെങ്കിൽ ആ അപ്പൊ എനിക്ക് ഇഷ ഇ്ടല്ല പക്ഷെ ഇപ്പം അങ്ങനെ വരാറില്ല ഇപ്പം ആ പറമ്പിൽ തന്നെ ഇങ്ങെ ഇരിക്കും കുറെ നേരം
ആഹ് ആഹ്
പ്പാ അപ്പ അങ്ങനെ
എന്നാ ശെരി ട്ടോ വിളിക്കാ
ഓക്കെ ശരി